ഹലോ ആഹ് എന്തായി കാപ്പിയൊക്കെ കുടിച്ചോ ആ കേക്കാൻ പറ്റുന്നുണ്ട്
ആഹ് ആ ഉണ്ട് പക്ഷെ എനിക്കത് സൗണ്ട് കൊറവാണെന്ന് തോന്ന്ന്ന്
ആ ഒരു സൗണ്ട് കൊറവ് എനിക്കും തോന്നി. പക്ഷെ അതെന്താന്ന അറിയത്തില്ല
ആഹ് ഹെഡ് സെറ്റ് വെച്ച്
പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ
ആഹ് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞോ
ആഹ് ഇല്ല ആഹ് കഴിഞ്ഞ് കഴിഞ്ഞ് ഹെഡ്സെറ്റ് ഒന്നും വെച്ചിട്ടില്ല പക്ഷെ എന്താന്ന അറിയത്തില്ല ഇപ്പഴത്തെ ഇതിന്റെ ആണോന്ന്
കാലാവസ്ഥയുടെ എന്നെ ന്ന സൗണ്ട് എന്തോ കൊറവ് പോല്ലേ ഞാൻ മാക്സിമം ഇട്ടേക്ക്ന്ന്. പക്ഷെ എന്തോ ആഹ് ആഹ് ഹാ മഴ ഉണ്ടോ
അങ്ങനെ ഇപ്പൊ ഇന്ന് രാവിലെ ഇപ്പ ഇല്ല. രാവിലെവരെ ഇണ്ടായിരുന്ന് ഇപ്പ എന്തായാലും തോർന്നി ട്ടുണ്ട് വെയില് വന്നാ മതിയാരുന്നു. ഇപ്പൊ കരണ്ട് ഇല്ലാത്ത കാര്ണം ഒന്നും ചെയ്യാൻ പറ്റുന്നുല്ല. ആഹ് ഇന്നലെ ഫുള്ള് മഴയായിരുന്നു രാവിലെ തൊട്ട് വൈകിട്ട് വരെ മഴയായിരുന്നു
മഴയാരുന്നോ ആഹ്ഹ് ഹ ക കരണ്ടും ഇല്ലല്യോ
കരണ്ട് ഇല്ല കരണ്ട് രാത്രി പോയതാ. പിന്നെ വന്നിട്ടില്ല അതുണ്ടെങ്കിലും കൊഴപ്പം ആഹ് ഇത് വടക്കാണ്
ആഹ് ആഹ് ആഹ് ഇതില്
ഞങ്ങള് ഇവിടെ ആലപ്പുഴ
അങ്ങ്
അങ്ങനെ
അഹ് അവി ടെ ഇല്ല ഇന്നെങ്ങും പോന്നില്ല
ആഹ്
ഇന്ന് ആഹ് ആഹ് പോന്നോ ഇന്ന് എവിടെലും
ഇക്ക ഇണ്ടാവുലെ
ഇല്ലില്ല മക്കളില്ല കല്യാണം കഴിഞ്ഞേ ഒള്ളൂ
ആണോ ആഹ് അപ്പൊ ഇന്നെലെ ഓൾ ദ ബെസ്റ്റ് അങ്ങനെ ഞങ്ങളിനി രാവിലെ ഇനി എന്തെങ്കിലൊ ഒക്കെ ഫുഡ്‌ പരിപാടി നോക്കണം മഴയില്ലാത്തപ്പഴേ എവിടെയെങ്കിലും പൊറത്തോട്ടൊക്കെ പോകാൻ പറ്റൊള്ളൂ പക്ഷെ മഴ വന്ന് ആഹ് മഴ വന്ന് കഴിഞ്ഞാ പിന്നെ തീർന്നു എപ്പഴും എപ്പഴും നമ്മള് ഓരോ കാര്യങ്ങള് തീരുമാനി
ആഹ്
പക്ഷെ
ആന്നോ ആഹ്
എല്ലാരുകൂടെ ഒന്നിച്ച് വരനെ ദെവസല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൊള്ളു
ചെയ്യാൻ പറ്റത്തൊള്ളൂ. ആന്ന് ആന്ന്. ആഹ് അവിടെ ഇഷ്ടംപലെ ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടല്ലോ
ആഹ് ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ എങ്ങും പോകാൻ പറ്റത്തില്ല എല്ലാരും കൂടെ ഒന്നിച്ച് വേണ്ടേ അഹ് ഒരാളുള്ളപ്പോ അടുത്താള് ഉണ്ടാവില്ല
ഇല്ല ആഹ് ഹ് ഫാമിലിയായിട്ടാണോ പോന്നേ
ആഹ് ഫാമിലി ആയിട്ടാ പോവ്ന്നേ
ആഹ്ഹ
ഒറ്റയ്ക്ക് പോയാ ഒരു എൻജോയ്മെന്റ് കിട്ടത്തില്ല ആ ഇല്ല അമ്മ അച്ഛെനും ഒക്കെ വേറെ സ്ഥലത്താണ് നമ്മളുടെ കൂടെ ഇല്ല അപ്പം അത് കാര്ണം നമ്മൾ മൂന്നാല് പേരാണ്. ആഹ് ങ്ങൾ ഞങ്ങൾ മാത്ര ഒള്ളൂ
ആഹ് അഹ് ആഹ് ഇങ്ങനെ എടക്ക് പോവോ
ഇല്ല എപ്പൊഴൊന്നു ഇല്ല വല്ലപ്പൊഴും കൂടെ ഒക്കെ ഇപ്പം കൊറേ നാളായിട്ട് എങ്ങും പോയിട്ടില്ല അപ്പ അത് കാര്ണം വീട്ടി ഇരിന്ന് ഭയങ്കരായിട്ട് ബോറായി അപ്പ അത് കാരണം ഒന്ന് ഇങ്ങനെ പോണെന്നൊക്കെ ആഹ് അതെ ഇപ്പ പിന്നെ മഴയത് കൊണ്ട് നമുക്കെങ്ങും ഇറങ്ങാൻ പറ്റുന്നില്ല എപ്പോഴും ഓർക്കും പോണോന്ന് പക്ഷേ ആ സമയവുമ്പോ നമ്മള് ഒരുങ്ങി വരുമ്പഴുത്തേക്കും മഴ തുടങ്ങും പിന്നെങ്ങും പോവാൻ പറ്റത്തില്ല.
ആ ആ നമ്മുടെ വിടെങ്ങും അത്ര മഴയില്ല കേട്ടോ
ഇവിടെ അങ്ങനെ മഴയില്ലായിരുന്നു ഇന്നലെയാണ് ഇച്ചിരി പെയ്യാൻ തുടങ്ങിയത് അതിന് മുന്നത്തെ ദിവസം വരെ മഴയില്ല വെയിലും ഇല്ല. എന്നിട്ട് ഇങ്ങനെ ഒരുമാരി മങ്ങി നിക്കും അങ്ങനത്തെ നിപ്പരുന്ന് ആഹ് ഇപ്പം ഇന്നിപ്പോ രാവിലെ ഏ തോർന്നിട്ടുണ്ട് പക്ഷെ വെയില് വന്നിട്ടില്ല.
ഓ ഓ ആ ആ
തുണിയൊക്കെ കുറേ ഉണക്കൻ കിടക്കുന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടിരിക്കുകയാണ് അതൊക്കെ ഇനി ഉണക്കണമങ്കില് വെയില് വെയില് വന്നാലേ നടക്കുള്ളൂ അതിന് ഉണങ്ങിക്കിട്ടും ഇല്ലെങ്കില് നമ്മള് എത്ര ഉണക്കിയെന്ന് പറഞ്ഞാലും വെയിലില്ലെങ്കി ഒരു
ആ യൂണിഫോം ഒക്കെ ഉണക്കണ്ടേ?
ആ ഇവിടെ രാവിലെ തൊട്ടുണ്ടായിരുന്നു ആ അതാ പ്രശ്നൊന്നേ അത് ഉണങ്ങി കിട്ടാനായിട്ട് ഭയങ്കര പാടാ. ന്നനിയിപ്പ ഇല്ല കുറച്ച് പോണം ഞങ്ങള് ആ പോണം കുറച്ച് പോണം അതിഞ്ഞി ഇപ്പോ വണ്ടിക്കൊക്കെ ഞങ്ങൾക്കിവിടെ അങ്ങനെ അധികം ഉം ആ ഇവിടെയും ഉണ്ടായിരുന്നു ഇന്നലെ മഴ ഇന്നലെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ തോർന്നിട്ടില്ലായിരുന്നു. ഇന്ന് പെയ്തിട്ടില്ല പക്ഷെ ഇങ്ങനെ മൂടി നക്കുവാ പെയ്യുന്നും ഇല്ല വെയിലും വരുന്നില്ല
ആന്നോ ഇവിടെ ഒരു രാവിലെയൊക്കെ പെയ്ത് കേട്ട് ട്ടോ രാവിലെ പെയ്തിട്ട് ഇപ്പം പിന്നെ തോന്നിരിക്കുന്നു പക്ഷെ മൂടി കെട്ടി നിക്കുവാ നമുക്ക് തുണിയൊന്നും എട്
ആ ഇവിടെ രാവിലെ ഒന്നും ഇല്ലായിരുന്നു ഇന്നലെ ഉണ്ടായിരരുന്നുള്ളൂ
ആന്നോ ഇവിടെ ഇന്നലെ രാത്രിയിലൊക്കെ മഴയായിരുന്നു പിന്നെ ഇന്ന് രാവിലേം മഴയായി
ഇട്ട് പക്ഷെ അപ്പൊ വെയിലില്ലാത്തൊണ്ട് ആഹ് ഇവിടെ വെയിലും ഇല്ല മഴയും ഇല്ല ഇപ്പൊ ഇങ്ങനെ നിപ്പുണ്ട് എന്താണ് വരുന്നു ഒന്നും പറയാൻ പറ്റത്തില്ല
ആഹ് ഇവിടെ രാവിലെ പെയ്ത് കേട്ടോ ഇവിടെ പെയ്തിട്ടിപ്പോ ഒന്ന് തോർന്നു നിയ്ക്കുന്ന് വടക്കോട്ട ആന്നോന്ന് ഭയങ്കര മഴ കൂടുതലേ
ആഹ് ഏ മഴ വന്നാലും പ്രശ്നം വന്നില്ലെങ്കിലും പ്രശ്നം വന്നില്ലെങ്കി ഭയങ്കര ചൂടായിരിക്കും എങ്ങനെങ്കിലും മഴ വെനോന്ന്ഓർക്കും മഴ വന്ന് കഴിഞ്ഞാ ആ അതെ അല്ല മഴയാവുമ്പോ പിന്നെ നമുക്ക് കൊഴപ്പ ഇപ്പ ഇല്ല രാത്രിയൊക്കെ ആണെങ്കിലും കറണ്ടില്ലങ്കിലും കിടന്ന് ഉറങ്ങാ ചൂ
ആ ആ ആ ഹ അയ്യോ ആന്നാണ് പകലു ഒരിക്കെ ഒക്കത്തില്ല രാത്രിയിലും ഒക്കത്തില്ല.
ആഹ്
ഞങ്ങളിന്നാള് അവിടെ വന്നായിരുന്നു കേട്ടോ ഏഹ് ന്താ ഇവിടെ മണ്ണാർശാലയിലൊക്കെ മണ്ണാറശാല അമ്പലത്തിലൊക്കെ വന്നായിരുന്നു അവിടെ അന്നൊക്കെ മഴയായിരുന്നു ആ
അങ്ങനെ നിപ്പുണ്ട് പിന്നെ ഞങ്ങളങ്ങനെ പുറത്തോട്ടൊന്നും അധികം ഇറങ്ങാറില്ല.
ആഹ് ആഹ് ആഹ് അടുത്ത അമ്പലം ഒക്കെ
ഇത് നമുക് ക്ക് കൊറച്ച് ഇല്ല നമ്മൾ കൊറച്ച് പോണം ഇവിടെ ഇത്തിരി ഇടുക്ക്‌ ഏരിയയാണ് അങ്ങനെ അധികം ഇതായിട്ടുള്ള സ്ഥലല്ല
അല്ല ആഹ് ആഹ് ആഹ് അടുത്തമ്പലം ഒന്നും ഇല്ലയോ അപ്പ
ആഹ് അപ്പൊ അത് കാരണം ഇല്ല കൊറച്ച് പോണം. എല്ലാത്തിനും വണ്ടിയിൽ പോണ്ടി വരും അത ഞാൻ പറഞ്ഞേ ഇനി ഇപ്പൊ ഡ്രൈവിങ്ങൊക്കെ പഠിക്കലേ വഴിയൊള്ളൂ. വണ്ടിയുണ്ട് പക്ഷേ ഓടിക്കാൻ വീട്ടിലാണുണ്ടെങ്കിലല്ലേ പോവാൻ പറ്റുള്ളൂ
ഹാ ഹാ ഹാ ഹാ
ഇനി ഇപ്പോ ഡ്രൈവിങ്ങൊക്കെ പഠിച്ച് സ്വൻ സുഖായിട്ട് പോകാനൊക്കെ ആവുമ്പോ എല്ലായിട്ത്തും പോവാ അത് പറഞ്ഞങ്ങനെ നിക്കുന്ന് ഞാനും പറയും ഇന്നത്തെ കാലത്ത് എല്ലാർക്കും എല്ലാം അറിഞ്ഞിരിക്കണം.
ആന്നാന്ന് പെണ്ണുങ്ങൾക്കും ആഹ് എല്ലാം ആഹ് മേലുവേ
ഇനിയിപ്പ എല്ലാരും മുന്നോട്ട് വരും ല്ലി ഇപ്പൊ പറയുന്നുണ്ട്. ഹ് ആണുങ്ങളേക്കാ കൂടുതല് ഏഹ് ലേഡീസാണ് പെണ്ണുങ്ങളാണ് ഈ ഡ്രൈവിംഗൊക്കെ പഠിക്കാൻ പോകുന്നത് ന്ന്.
ആഹ് ന്നാണ് ഇഷ്ടം ഇപ്പൊ എല്ലായിടത്തും ആന്ന് ഇപ്പൊ പ്രായമായ സ്ത്രീകളാണേ തന്നെ നമ്മള് നോക്കു മ്പൊ കാണാം അവരെല്ലാം നമ്മളക്കായിം നല്ല രീതിയിൽ ഓടിച്ചോണ്ട് പോവുന്നകാണാം പ്രായമായവരൊക്കേ വലിയ പേടിയൊന്നും ഇല്ലാതെ തന്നെ ഓടിക്കും. അതായിരിക്കുന്നത് വന്ന് വന്ന് അവര് ന്നൊരു പൊ വല്ല്യേ പേടിയൊന്നും ഇല്ലാതെ തന്നെ അവര് ഓടിച്ചോണ്ട് പോവുന്നതേ. ഡ്രൈവെയ്തോണ്ടൊക്കേ.
ആഹ് ആണ് നമ്മളാണ് ഇപ്പ എല്ലാം പേടിച്ചു പേടിച്ച് നിക്ക് നിക്കുന്നെ ഇപ്പം നമ്മളേലും മുതിർന്നവരൊക്കെ നല്ല ആക്റ്റീവായിട്ട്.
ആഹ് ഹാ നിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും ആഹ് ഹാ ഹാ. ഇപ്പൊ അതുപോലെ തന്നെ അവരെല്ലാം ഇപ്പൊ പഠിക്കുന്ന പിള്ളേര് തന്നെ എല്ലാം പൊറത്തോട്ട് പോവല്ല്യോ.
ആഹ് ആഹ് ഇപ്പല്ലാരും പൊർത്താണ്.
ആഹ് ആർക്കും ഡിഗ്രി ഒന്നും വേണ്ട എല്ലാരും നേഴ്സിങ്ങും അതു ഇതുവെല്ലാം പഠിച്ച് എല്ലാം. ആഹ് നമ്മള് പ പഠിക്കുന്ന സമയത്തൊക്കേന്ന് പറഞ്ഞാ.
ആഹ് നമ്മളൊക്കെ ഇനിയിപ്പ ഇവിടെ നാട്ടിലൊക്കെ കാണൊള്ളു ബാക്കി ഇനിയുള്ള തലമുഴ എല്ലാം.
വെളിയിലാ ആന്നാന്നാന്ന്.
ആ നമുക്കൊക്കെ പണ്ട് പേടിയായിരുന്നു പക്ഷേ ഇപ്പള്ള പിള്ളോരൊക്കെ.
ആഹ് അവർക്ക് പ്ലസ് അവരുടെ ആഗ്രഹം എന്തോന്ന് ചോദിക്കുമ്പഴേ പറയും അവർക്ക് പൊർ ത്ത് പോവാനാന്ന്.
പൊർത്തോട്ട് പോവാണ് നമുക്കൊക്കെ ഇവടന്ന് വേറൊരു അപ്പൊർത്തൊരു സ്ഥലത്തേക്ക് പോവാൻ പേടിയായിരുന്നു.
പേടിയാന്ന് നമ്മള് ഇപ്പം ഹോസ്റ്റലി നിക്കുന്ന കാര്യമൊക്കെ നമ്മക്ക് ചിന്തിക്കുമ്പോ ഓവർക്കുമ്പോ പേടി വരും ഇവർകൊക്കേന്ന് പറഞ്ഞാ മറ്റ് രാജ്യത്ത് അങ്ങ് പോയി സ് സെറ്റിൽഡാവണ അതാണ് അവരുടെ ആഗ്രഹം അതെ അവിടെ ഏത് ജോലീം ചെയ്യേ ചെയ്യോല്ലോ ഇവരൊക്കെ. ഇവിടെല്ല്യോ ഒന്നും ചെയ്യാ
അതെ എന്തിനും വില്ലിങ്ങുവാണ്.
ആഹ് അയ്
ന്നെ നമ്മളോർക്കും നമ്മളേലും ചെറിയ പിള്ളോരൊക്കെയാണ്. ഇപ്പൊ എല്ലാട്ത്തും ഒറ്റക്ക് പോയി എല്ലാ കാര്യങ്ങളും സ്വന്തായിട്ടൊക്കെ ചെയ്യുന്നത്. നമ്മളൾടെയൊക്കെ കുഞ്ഞിലേന്ന് പറഞ്ഞാ അപ്പനോ അമ്മയോ കൂടെ ഇല്ലാതെ എങ്ങും പോകത്തില്ല. സ്വന്തായിട്ട് എന്തെങ്കിലും ചെയ്താ പ ടെൻഷനാണത് ശരിയയിരിക്കുവോ എനി എന്തെങ്കിലും അബദ്ധം പറ്റോന്നൊക്കെ.
ആഹ് പറ്റോന്നൊക്കെയുള്ളത്. ഇപ്പൊ അവരങ്ങനല്ല ഇവര് അവര് ഒരു പത്ത്, പ്ലസ് വൺ, പ്ലസ് ടു ഒക്കെ ചോയിക്കുമ്പഴേ അവര്. പുറത്തോട്ട് പോവാ അതുപോലെ തന്നെ ഇപ്പം കോളേജുകളാണേ തന്നെ അടുത്ത കോളജൊന്നും അവര് ചൂസയ്യത്തില്ല. ഡിഗ്രിക്ക് പഠിച്ചാതന്നെ അവര് ദൂരെയുള്ള കോളേജുകള് ചൂസെയ്ത അവിടെ ഹോസ്റ്റലി ഹോസ്റ്റൽ ലൈഫ്. എൻജോയ് ചെയ്യണന്നൊക്കെ അവര് പറയുന്നത് അവരുടെ വ്യൂ പോയിന്റ് വേറെയായിപ്പം.
ആഹ്.
പ്പൊ അങ്ങനെ ആയെ പുതിയ ജെൻസികള്.
അവരൊക്കെ ചിന്തിക്കുന്ന രീതിൽ നമ്മളെത്തുമ്പഴ്ത്തേക്ക് വർഷങ്ങള് കഴിയും.
ആന്ന് ആന്ന് ആന്ന് ആന്ന്
ഇപ്പഴ്ത്തെ പിള്ളരൊര് അഞ്ചാം ക്ലാസൊക്കെ കഴിയുമ്പ തന്നെ അവരെല്ലാം പ്ലാൻ ചെയ്ത് വെക്കും പത്താം ക്ലാസ്സ് കഴിയുമ്പോ എന്ത് പഠിക്കണം, എന്ത് ചെയ്യണം ന്നൊക്കെ. നമ്മളൊക്കെ പത്ത് കഴിഞ്ഞിട്ടാ ചിന്തിക്കുന്ന അടുത്തത് എന്ത് ചെയ്യാമെന്നുള്ളത്.
ന്ത് വേണോന്നോള്ളത്. അവരൊക്കെ ഓൾറെഡി നല്ല മെച്യൂഡായ പിള്ളേര ഇപ്പഴത്തെയെ
ആഹ്
ക്ഷേ ചെല കാര്യങ്ങളില് ചെല മോശ സ്വഭാവം ഉണ്ട്താനും.
ആഹ്‌
പിള്ളേരാന്നോ കളിക്കുന്നേ?
ആഹ് ഇവിടെ ഒരാള് നിപ്പൊണ്ട്.
ആന്നോ ആഹ് ആഹ്
അലമ്പ് പിടിച്ച ഒരാളൊണ്ട്.
ഓഹോ ഓഹോ ഹോ ഹോ ആഹ്
അങ്ങനെ ഇത്തിരി അലമ്പാണ് ആള്. ആഹ് ഇത്തിരി കുറുമ്പുള്ള ടീമാണ് എല്ലാസ്വന്തായി ട്ട് ചെയ്യണം നമ്മളൊന്നും ചെയ്ത് കൊടുക്കാപാടില്ല അവളുദ്ദേശിക്കുന്ന പോലെ എല്ലാം കിട്ടണം
കിട്ടണം ആഹ് ആഹ് അങ്ങന ചെല ഇപ്പോഴ്ത്തെ പെമ്പിള്ളരൊക്കെങ്ങനാന്നല്ലോ ഒണ്ടാവുന്ന പിള്ളേർക്കാന്നേലുവേ ആമ്പിള്ളേരെക്കെ കൂട്തല് പെമ്പിള്ളേ
ആപിള്ളേരെല്ലാം പാവത്ത്ങ്ങളാ
പാവത്ത്ങ്ങളാ പെപിള്ളേരാ ഭയങ്കര വികൃതികള്
ആഹ് അതെ
ആഹ് അത്ങ്ങക്ക് തന്നെ എല്ലാം ചെയ്യണം.
നമ്മളത്താ പണ്ട് വിചാരിച്ചിരുന്നത് പെപിള്ളാര് പാവത്ത്ങ്ങളാ ആപിള്ളാരെ വളർത്താൻ പാടുവോന്നാ പഷേ ഇപ്പോഴണ് മനസ്സിലായത് എല്ലാം നേരെ തിരി ച്ചാണ് നമ്മള് വിചാരിക്കുന്നൊന്നുവല്ല നടക്കുന്നത്
അവള്മ്മാരാ ഭയങ്കരസാനങ്ങള്
ആഹ് ആണാണ് കാണിക്കാത്ത വികൃതി ഒന്നുണ്ടാവില്ല്യാ നമ്മള് പ്രതീക്ഷിക്കാത്ത ഒക്കെ ഓരോന്നേ കാണിച്ച് കൂട്ടൊള്ളു
ആഹ് കാണിച്ച് കൂട്ട്ന്നായ അവള്മ്മാർക്കെല്ലാം സ്വയം ചെയ്യണൊരു ചിന്തയുവാന്ന് ഇപ്പഴത്തെയ് ചെറ്ത്ങ്ങക്ക് ആഹ് ആഹ് ആഹ് നിക്കണം ആന്നാന്ന് അവർക്ക്നമ്മളൊന്നും ചെയ്ത് കൊടുക്കണ്ടാ ആഹ് നമ്മളൊന്നും ചെയ്ത് കൊടുക്കണ്ട ആഹ് ആഹ് ആഹ് അവര്തന്നെല്ലാം ചെയ്യണം. കാലം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നോണ്ടാരിക്കും പഠിച്ചോളും ആന്നാന്നാന്ന് അത് പഠിക്കുന്നാ കാര്യന്നാലും ഇത്ങ്ങള് തന്നങ്ങ് പഠിച്ചോളും ഇപ്പം പെമ്പിള്ളേരാവുമ്പളെ
അതൊടിഞ്ഞു പോവും മിക്കവാറും കണ്ടോ ആഹ് കേക്കാ പറ്റുന്നോണ്ടോ?
ആഹ് ഒണ്ട്ണ്ട് ഇപ്പം കേക്ക്ന്നോണ്ട് എട ക്ക് കേക്ക്ന്നില്ലായിര്ന്ന് തോന്ന് കൊറഞ്ഞ് പോവ്ന്ന് ആന്നാന്നാന്ന് എടക്കെടക്ക് കേക്ക്ന്നോണ്ട്
ആഹ് സൗണ്ടിന്റെന്തോരിതാന്ന് തോന്നണ്
ഇതാന്ന് തോന്ന് ആഹ്‌ എന്നാ ശെരിന്നാ
ആഹ് ഓക്കെ.
ഓക്കെ ആഹ്